ആ എന്താന്ന് വിശേഷം ഫുഡെക്കെ കഴിച്ചോ?
ഉം കഴിച്ചൊടങ്ങി ഞാനിങ്ങ മൂഡോഫായിട്ട് ഇരിക്യാണ് സത്യം പറഞ്ഞ
എന്ത് പറ്റി
ഇല്ല അല്ല ജീവിതം ങ്ങനെ മടിത്തിയിരിക്കാണ് സത്യം പറഞ്ഞാ ഞാന് ഞാൻ വിശ്വസിച്ച് ട്ട് എല്ലാവ്ടേയും പിന്നെ ചതിച്ചിട്ടോ
ഓ ഈ ചെറിയ പ്രായത്തിലെ ജീവിതം മടക്കാന്ന് വെച്ചാ ഇനി എത്ര നാള് കിടക്കുന്ന്
അങ്ങനെയല്ല ഇപ്പ എന്താന്നറിയൊ ഞ്ഞാന് ന്ന് പറയുമ്പോ എന്താറിയ ഞാനിങ്ങനെ എള് എളുപ്പം എല്ലാരുടെയും വിശ്വസിച്ചിട്ട് പോകും കാരണം ക്കെ എന്നെ ചതിക്കും ചെയ്തിട്ടേ ഒള്ളൂ സത്യം പറ
കാല അതാണ് ഇതെന്ന് വെച്ചാ അവർക്കൊക്കെ ഒരു കളി തമാശ പക്ഷെ നമ്മളന്നെ സീര്യസായിട്ട് എടുക്കുകയും ചെയ്യാം അവർക്ക്ല്ല ഒര് കളിതമാശയില് പറ്റി പറ്റിക്ക്ണോർക്കെ അങ്ങനെള്ളവരെയൊക്കെ ലൈഫിന്ന് ഒഴിവാക്കിയാ തന്നെ ജീവിതം ഒരുവിധം നല്ലതാകും.
ലൈഫ് എനിക്ക് സത്യം പറഞ്ഞാ ആരെയാണ് വിശ്വസിക്കേണ്ടത് ആരെ വിശ്വസിക്കാൻ പറ്റാത്തുള്ളത്
ആ ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വ സിക്കാൻ പറ്റൂല കാരണം എന്ന് വെച്ചാ നമ്മളെ അച്ഛനും അമ്മ സഹോദരങ്ങള് അല്ലാതെ നമക്ക് പെറത്ത്ന്ന് ഒരാളെ നമക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റ് പറ്റത്തില്ലല്ലോ
അല്ല അല്ല പക്ഷെ നമ്മള് എപ്പ പറഞ്ഞാലും നമ്മളൊരു എന്താ പറയാ ഞാന്പ്പോ ഞാൻ പെട്ടെന്ന് അറ്റാച്ചഡ് ആവുന്ന ഒരു ടൈപ്പാണ് അതായത് കൊറച്ച് കംഫേർട്ടായ പിന്നെ നമ്മള് സംസാരിക്കണം നമ്മളൊരു ഹൺഡ്രഡ് പേർസന്റോജും നമ്മടെ എഫേട്ട് അയ്ലിടണം പ്പം ഫ്രണ്ട്ഷിപ്പ് ആണങ്കിലും ആഹ് റിലേഷൻഷിപ്പാണങ്കിലും എന്തായിക്കോട്ടെ പക്ഷെ അതിന്റെ ഒരു തരി പോലും തിരിച്ച് ഇങ്ങോട്ട് കാണിക്കുന്നില്ല
ആ ഇപ്പഴത്തെ ഒരു കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ട സ്നേഹ ബന്ധക്കെ ബന്ധങ്ങൾ ഇപ്പന്നും ഒരു വെലയില്ലാത്ത കാലഘട്ടമല്ലേ ആ ഒരാള് കാണുമ്പോ അവരോട് അടുത്ത ആളെ കാണുമ്പോ അവരോട് അങ്ങന അങ്ങന ഒരിതാണ്
ഉം അതെ അതെ ഏറെണ് എന്താ പറയേണ്ടത്പ്പം സത്യം പറഞ്ഞാ എനിക്ക് അറിയില്ല കാരണം കണ്ടാ പറിയില്ല നമ്മള് എത്ര വിശ്വസിക്കേണ്ട പറഞ്ഞാലും നമ്മള് ഓട്ടോമാറ്റക് ആയിട്ട് ആ ഒരു തന്നെ ആവും ചെയ്യും അതായത് നമ്മള് ആഹ് ചിരിച്ച് കാണിച്ചാ ഓക്കെ നമ്മളോട് എന്തെങ്കിലും കണക്ഷൻ ഇണ്ടാവോ ഈ ചിരിച്ചു കളിക്കുന്നവരാണ് ഫസ്റ്റ് സൂക്ഷിക്കേണ്ടത് സത്യം പറഞ്ഞാട്ടൊ
സത്യം ആ ഞാനങ്ങനെ ഒരുപാട് അങ്ങന ആഹ് ആഹ് എന്തോ എനിക്ക് ഒരാ ഒരാളെ കണ്ട അവരുമായിട്ട് അങ്ങനെ അടുക്കാൻ എനിക്ക് കൊറച്ച് സമയം വേണം അതോണ്ട് ആ ഒര് പ്രശ്നേ എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാ അവര് എന്താണ് എങ്ങനെണ്ന്ന് മനസ്സിലാക്കി ത് ഞാനങ്ങനെ ഒരുപാട് ന്നാലും നമ്മളൊര് കേപ്പ്ട്ട് നിക്കും കേട്ടോ കാരണം അയ്ന് മുമ്പ് കൊറച്ച് അനുഭവങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് അതിന്ന് പഠിച്ച് പിന്നെ അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടേ നമ്മള് നിക്കാറൊള്ളൂ
അല്ല അത് ഞാനങ്ങനെ തന്നെ കാരണം എന്താ പറയാ ഞാന് ഒരാള് ഞാൻ അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരാളോട് സംസാരിക്കാം ഞാനിങ്ങനെ പെ പെട്ടെന്ന് ഇടിച്ചു പോകുന്ന സംസാരിക്കുന്ന ആളല്ല
ഉം
ഇപ്പൊ നമ്മളൊരു ഒരു ഗ്രൂപ്പിൽ കൊണ്ടോയിടു പറഞ്ഞ നമ്മള് പെട്ടെന്ന് അങ്ങനെ മിംഗലിങ് ആകുന്ന ടൈപ്പല്ല പക്ഷെ ആ നമ്മളൊരു ഏകദേശം ഒരു അങ്ങനെ നമ്മൾ ആ ഫ്ലോയിൽ അങ്ങോട്ട് സംസാരിച്ച പിന്നെ നമ്മള് എന്റെ ഒരു ഹൺഡ്രഡ് പെർസെൻറേജും അതിൽ കൊടുക്കും ഇതപ്പോ ഏതോ ആയിക്കോട്ടെ ഏതൊ റിലേഷനോ ആയിക്കോട്ടെ അങ്ങനത്തെ ഒരു ടയിപ്പാണ് അപ്പോ ഞാൻ വിചാരിക്ക ഒറ്റ നോക്കി ഇതിൽ നല്ലവരായിരിക്കും ആ നമ്മളോട് അങ്ങനെ ചെയ്യില്ല അത് വച്ചിട്ടല്ലേ ചിലവര് ഒന്ന് ര ഒന്ന് രണ്ട് വർഷയിട്ടുള്ള കണക്ഷൻ ആയിരിക്കും അപ്പോ അവര് പെട്ട ട്ടന്ന് ഒരു സമയത്ത് ഏ നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് അക്‌സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അ നമ്മള് ചെയ്യില്ല ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഒരു കൊല്ലത്തെ പരിചയത്തിലായിരിക്കും ചില ചിലപ്പോ എന്തെങ്കിലും പ്പൊ ചെയ്യ അപ്പൊ നമ്മളിങ്ങനെ വിചാരി ചെയ്യോ നമുക്ക് ഇച്ച അറിയുന്നതല്ലേ ഇത്ര ഡീപ്പായിട്ട് അറിയുന്നതല്ലേ അപ്പൊ ഇങ്ങനെൊന്നും ചെയ്യില്ലല്ലോ എന്ന് വിചാരിക്കും പക്ഷെ അവര് ഒരിതും ഇല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് എന്തേലുഒക്കെ പറഞ്ഞിട്ട് അവര് സത്യം പറഞ്ഞാൽ പോകുവങ്ങനെ
ആ അങ്ങനെ ന്നെ അങ്ങനെയുള്ള എനിക്ക് അനുഭവങ്ങള് നമ്മള് നമ്മള് സ്വന്തായിട്ട് ഇങ്ങനെ കണ്ടില്ല കാര്യങ്ങള് പറയെ അവർക്കെല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കേം എല്ലാം ചെയ്യും പക്ഷെ അവര് ഞങ്ങൾക്ക് ഞങ്ങളെ മുമ്പെ അഭിനയിച്ചു നിന്നിട്ട് ട്ട് ഞങ്ങളെ കുറിച്ചില്ലാത്ത കുറ്റോം കൊറവും പൊറത്തുന്നൊരാൾടെടെത്തു പറയേം ന്നു വെച്ചാ നമ്മളെ യഥാർത്ഥ ഒള്ള ഒരു കാര്യം ഇല്ലാത്ത കാര്യം എനിക്ക് പണ്ടേ ഇഷ്ടല്ലാത്തൊരു സ്വഭമാ ഉള്ള കാര്യം പറഞ്ഞാലും എന്നെ കുറിച്ച് ഇല്ലാത്ത സാര്യം പറയണത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തതാണ്
അല്ല എനിക്കറിയ നൊണ പറയണത് ഇഷ്ടല്യ അതായത് നൊണ പറയാത്തയല്ല അവൻ എന്താണങ്കിലും ആര് എന്ത് എന്നോട് ചോയ്ച്ചാലും ഞാൻ ഓപ്പൺ ആയിട്ട് എല്ലാം പറയും എന്റെ ലൈഫ് ലുള്ളതാ അപ്പോ ആ അപ്പോ എപ്പോഏകദേ ഞാനൊരു ഏജ് കഴിഞ്ഞിട്ട് ഒരു വർക്കിന് പോയി എക്സാം ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊഴാ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു
മ്
അപ്പൊ ഒരു പയ്യനാണ് അതായത് എന്നെ ക്കാട്ടി ഒരു വയസിനു മറ്റേ മൂക്കൊള്ളൂ അതെ ആഹ് അവന്റെ അവൻ അതായത് ഇരുപത്തിനാ നാ എനിക്ക് ഇരുപത്തിരണ്ടാണെങ്കിൽ അവന് ഇരുപത്തി മൂന്ന് ആ ഒര്‌ ഒറ്റ ഒരു ഒരു വയസ്സ് ഗ്യാപ്പുള്ളു
ആ ഹാ
ആ അപ്പൊ ഞാനിന്ന് വർക്ക് പോകുന്ന സമയത്ത് ഇവ ക്ക് ഇരുപത്തി മൂന്നും അവന് ഇരുപത്തിനാലും ആയിരുന്ന്‌ വയസ് അവൻ അങ്ങനെ പെട്ടെന്ന് ഒരു കുട്ടീനെ കല്യാണം കഴിച്ച് ആഹ് അപ്പൊ അ ഏ
ആ ഒരു ഏജിൽ തന്നെ ആ ചെറിയ പ്രായത്തിൽ തന്നെ
ആ അതെ അതെ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലോ വയസ്സ്‌ അതും ഒളിച്ചോടി വന്നതാണ് അപ്പൊ അങ്ങനെ ആ അപ് അങ്ങനെ അതിന് മുന്നേ എന്നോടവൻ പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു എത്ര ഏഹ് എത്ര ആയി ആ അഞ്ഞൂറ് ആ ഒരു സമയ ഉപ്പ് മാങ്ങാ ഇട്ട് അവിടെ ആഹ്. ഇപ്പോൾ പിന്നെ അത് അവള് ഏ പെട്ടെന്ന് തന്നെ പ്രെഗ്നന്റ് ആയി അപ്പ അങ്ങനെ ലീ ആഹ് അപ്പോ അങ്ങനെ പൈസ ചോയിച്ചപ്പ ഇൻക്ക് എന്റെ ഒരു ക്യാരക്ടർന്ന് വെച് എന്റെയ്ല് പൈസേണ്ടായിട്ട് ആരും പൈസ ചോദിച്ചു വന്നാൽ എനിക്കില്ലാന്ന് പറയാനറിയില്ല.
ആഹ് എനിക്കും ' ഒരാള് ചോദിച്ചാ എന്നെക്കൊണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റൂല. പക്ഷെ തിരിച്ച് ചോദിക്കുമ്പോ ഞങ്ങൾ ശത്രു ക്കളാവേം ചെയ്യും അങ്ങനെ ഒരുപാട് അനുഫവങ്ങൾ എനിക്കുണ്ട്.
ഇപ്പോ ഇല്ലെങ്കിലും ഞാൻ അവിട്ന്ന് ഇവ്ട്ന്നൊക്കെ. കടം വാങ്ങിട്ട് കൊടുക്കും അപ്പൊ അ അപ്. ഇവൻ ഇങ്ങനെ ഹോസ്പിറ്റല് ആയ സമയത്ത് ആ ഇങ്ങനെ ചോച്ച്ണ്ടായിരുന്നു. പൈസ അപ്പൊ ഞാന് എന്റേല് ഇല്ലാണ്‌ട്ട് ഞാൻ കടം വാങ്ങിയിട്ട് ഞാൻ കൊടുത്തിട്ട്ണ്ട്. പൈസ അത് ഞാന് കുറേ ചോയ്ച്ചു അതിപ്പോ മൂ ഒരു നൂറ് രൂപയാണെങ്കിലും നമ്മള് ഉണ്ടാക്കിയ പൈസല്ലെ. ആരും വെറ്തെ തെരില്ലല്ലോ.
ആഹ് അതന്നെ നമ്മള് കടമായിട്ട്ല്ലേ കൊടുക്കണേ അവർക്ക്. കിട്ടുന്ന സമയത്ത് നമുക്ക് തിരിച്ചു തര്കന്നൊരു കരാറല്ലേ. സഹായംന്ന് പറയന്നത്
ആ ഇൻക്ക് ഏകദേശം ആയിരത്തിന്റെ പുറത്തൊക്കെ ഇണ്ട് പൈസ ഞാൻ
ആഹ്
അ ആയിരത്തിന്റെ പുറത്തൊക്കെ ഉണ്ട് ഉംഹ് അപ്പൊ
ആഹ് ഇല്ല അവരൊക്കെ ഒരു ദാനം കൊടുക്കുന്ന ചിന്ത അത് ചോദിക്കുമ്പോ.
ആഹ് അതെ ആഹ് അതെ ഏ ഏ ഏത് പക്ഷെ ഒരു ആയിരത്തിന്റെ പൊറത്തുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു. അതായത് ആയിരം ആണെങ്കിലും നൂറാണെങ്കിലും ഒരു രൂപയാണെങ്കിലും നമ്മള്. അധ്വാനിച്ചതല്ലെ.
ഉണ്ടാക്കുന്നവർക്കല്ലേ അതിന്റെ കഷ്ടപ്പാട് മനസ്സിലാവു ഞങ്ങളത്ര. അ വലിയ പൈസക്കാരൊന്നും അല്ലല്ലോ അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ. അങ്ങനെ ആവുന്ന സമയത്ത് കൊടുക്കും.
ആഹ് അതെ അത് ഞാൻ കടം വാങ്ങിയിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്ന അത് വീട്ടുക്കാർക്കറിയപ്പം.
പിന്നെ അവർക്ക് കൊടുക്കാനുള്ള ബാധ്യത നമ്മുക്ക് നമ്മളത് കൊടുക്ക. ക്കാരിക്കൂല്ലല്ലോ പക്ഷെ നമ്മളെന്ന് വാങ്ങണ ആക്കല്ലേ പ്രശ്നങ്ങൾ.
അതെ അതെ എന്നിട്ട് ഞാൻ കുറെ ചോദിച്ചുഅവന്നോട് അപ്പൊ അവൻ തരാ തെരാ ന്നെയ. പറഞ്ഞ്ട്ട്ണ്ടായിരുന്നേ.
മ്മ്മ്
അത് എന്റെ വീട്ടുകാർക്കും അറിയാം പക്ഷെ ഇത് വരെ അവൻ തന്നിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാ.
ക്ഷെ അതൊക്കെ എനി എനിക്കാണെങ്കി അങ്ങനെ പറ്റൂല ട്ടോ ഒരാളേന്ന് പൈസ വാങ്ങിച്ചാ. അതിങ്ങനെ കറക്റ്റ്. കൊടുത്തില്ലെങ്കിൽ എൻ്റെ നെഞ്ചിനകത്ത് ഒരു കല്ലറക്കി വച്ച കണക്ക് ഒരു ഭാരവാണ് അതെനിക്ക് കൊടു. ത്ത് തീർത്താലെ എനിക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും പറ്റാ പറഞ്ഞ ഡേറ്റ് എത്തിയാല്ലേ.
അതെടി സത്യം ഞാന് ഞാൻ വേ. ഞാൻ പറഞ്ഞ ഡേറ്റിന്റെ തൊട്ട് മുന്നേ വരെ ഞാൻ അത് ചെയ്യാറില്ല കാര്യം.
ഉംഹ്.
ചെലപ്പോ പറ്റൂലേങ്കിലന്ന് വെച്ചിട്ട് അപറഞ്ഞ ഡേറ്റ് പറ്റില്ലണ്ട . പെട്ടന്ന് അതിന്റെ മുന്നേ തന്നെ ഞാന് ചെയ്യാറ്ണ്ട്. കൊടുക്കാറുണ്ട് സത്യം പറഞ്ഞ. അപ്പൊ അങ്ങനെ അപ്പൊ എന്റെ വീട്ടുകാര്ക്ക് ഇങ്ങനെ അറിയാം പൈസ കൊടുത്തിട്ടുണ്ടന്ന്. എന്നിട്ട് എന്റെറ അമ്മ ഇങ്ങനെ ഇടയ്ക്ക ഇടക്ക് ചോയ്ക്കും അവൻ തന്നോ പൈസ നീ ചോദിക്ക്. ഇപ്പൊ നൂറ് രൂപയാണെങ്കിലും ആയിരം രൂപയാണെങ്കിലും രണ്ടായിരം ആണെങ്കിലും മൂവായിരം ആണെങ്കിലും. നമ്മള് സ്വന്ത നമ്മൾണ്ടാക്കിയതല്ലേ.
ആ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസയല്ലേ അവർ.
തെ അതെ അതെ അതെ അപ്പൊ ഇന്നും കൂടെ എന്റെ അമ്മ ഒത്ത്. ഉച്ചക്കെന്നെ പറഞ്ഞൂടെ കയ്ഞ ആ പൈസ കിട്ടിയോ ആഹ് ആ പൈസ കിട്ടുവോ നീ ചോദിച്ച് നോക്ക് പക്ഷെ നമുക്കല്ലെ അറിയൊള്ളു ഞാനൊക്കെ ചോയ്ച്ച് ചോദി ദിച്ചു മടുത്തിര്ക്കാണ് എഹ് തര് മ ഇത് കേൾക്കുന്നവർക്കല്ലെങ്കി ചോയ്ക്കുന്നവര്ക്കൊരു തില്ലേ ഒര് പരി
ചോദിച്ചു ചോദിച്ച് കഴിഞ്ഞ് എന്റെ ഉമ്മാ ഇങ്ങനെ പറയും നീ എല്ലാരേം സഹായിക്കാൻ നടക്കുന്നേ നിനക്കോരാവശ്യം പറഞ്ഞാ ഇവരരെങ്കിലും കാണോന്ന് ചോദിക്ക
ഇല്ല സത്യായിട്ടും ആരൂണ്ടാവൂല കാരണം എനിക്ക്
എടയ്ക്കനുഭവണ്ടായിട്ടുണ്ട് ഒര് ഗൂഗിൾ പേന്ന് പൈസ പോവാതെ കൊറച്ച് ഫ്രണ്ട്സിനെ വിളിച്ച് ഒറ്റ മനുഷ്യര് പൈസ തന്നിട്ടില്ല
ആഹ് സത്യം താ അതായത് എനിക്ക്തിനട് ഞാന് ഹോസ്പിറ്റലില് പോയി അപ്പം അപ്പറ്റ് ഞങ്ങളതോണ്ട് നമ്മള് എമൊ ഒര് നമ്മള് ഒര് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ലേ പോവ
ആഹ് അത് തന്നെ
അപ്പൊ അങ്ങനെ പോയിട്ട് നോക്കുമ്പള് മ മരുന്നിനൊക്കെ തെകഞ്ഞു പക്ഷെനിക്ക് ബസ് കൂലിക്ക്ണ്ടായിര്ന്നില്ല പൈസണ്ടായിര്ന്നില്ല അഹ് ഇന്നട്ട് ഞാനെ ന്താ ചെയ്യണ്ടന്ന് പറഞ്ഞ സത്യം പറഞ്ഞ ഒരു ക്ലയന്റായി ഞനവിടെ ഇരിക്കാനായി എന്താണ് ഏഹ് സത്യം പറഞ്ഞ എന്താ പറയ? മ്മ് നെക്സ്റ്റ് എന്താ ചെയ്യണ്ട്ന്ന്ള്ള ഒരു കാരണം വീട്ട് ഹാ വീ ട്ടാരോട് ചോയ്ച്ച് വീട്ടാരേന്ന് വാങ്ങീട്ടാണ് പോയത് പൈസ അ അപ്പൊ വീണ്ടും അ അപ്പൊ വീണ്ടും വീട്ടരെ വീട്ടരോട് ചോയ്ക്കുന്നത് മോശ അല്ല അവര്ടെേല് ഇല്ലാത്ത ആഹ് ഉണ്ടായിട്ടാണ്ടായിര്ന്നില്ല വീട്ടിൽ